പറഞ്ഞാ
ആ ഉറങ്ങാൻ ഉറങ്ങിട്ടില്ല ഉറങ്ങാനൊക്കെന്ന നിക്കാരുന്നു ഉറങ്ങുമ്പ കുറച്ച ആ പാട്ടൊക്കെ കേട്ടി ഇരിക്കാനൻ സ സംഗീ ഇതാണല്ലോ വർക്കിലേക്ക് കൊണ്ടുപോകുന്നത് പട്ടുത കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷസവാമുകളൾൊക്കെ ഉണ്ട് ഒന്ന് കേട്ടുകൊണ്ടിരിക്കായിരുന്നു
ആഹ ഒറ്റും പാട്ടോ കേക്കല വ്യക്തിയണല്ലേ ഞാനും ഈ അഡിക്ഷന്റെ ആളാ മെയിന ആായിട്ട് കിടക്കുന്ന ടൈമിൽ ഒരു കുറച്ച പത്തിിടക്ക പട്ട കിടക്കത്തുള്ളൂ കാരണം ആ ൈമ ന നമുക്കൊ ഒരു സമാധാനത്തിന് ഒരു ദിവസം എന്തൊക്കെ ഉണ്ടായാൽ പോലും എന്തൊക്കെ പ്രശ്നങ്ങള ഉണ്ടായ ഇപ്പോ രാത്രി ആ കിടാൻ ടൈമിൽ ഞാൻ ഉദ്യം ഒരു പത്ത് മിനിറ്റ് കട കിന്നിട്ട് പാട്ട കേ ട അല്ല ഇത്ങ്ങനെ പാട്ടോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല ആളാണോ
ആ് പിന്നെ ഞാ എൻന്റെ റൂം് സെറ്റ് ചെയ്തി ഒരു ചെറിയ സ്പീക്കർ ഒക്കെ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്ക അതങ്ങനെ പാട്ടിട്ടാനുകിട ക്കുള്ളൂ രാവിലെ വരെ ആ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഒരു പാട്ടമായിട്ട് അഡിക്റ്റാണ് കാരണം പട്ടു മുതലേ സംഗീതം എന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ചേറ്റരു സമാധാനം മനസ്സിന് അളിയാ എന്തൊക്കെ പ്രശ്നുണ്ടെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോള്ള സമാധാനം അത് വേറെ തന്നെ അറിയിക്കും
ഞാനും ഇതേപോലെ തന്നെയാണ് കാരണം ഞാൻ പണ്ട് മുതലെ ഞാൻ പണ്ട് ഈ സ്കൂൾ കാലാഘട്ടകത്തിലേക്ക് കേട ഈ ആൽബ സോങ്ങാ മാപ്പിളപ്പാട്ടൊക്കെല്ലേ നമ്മളെ ഷാഫി കൊല്ലം സലീം കൊടുത്തുർ താജുദ്ധീ ൻ പിന്നെ നമ്മുടെ റഹൈൻ അങ്ങനത്തെ പണ്ടത്തെ മാപ്പിള പട്ടെരുണ്ട് ഞാൻ പണ്ടൊക്കെ ഈ ഇവരെ പാട്ടൊക്കെ മെയിനായിട്ട് കണ്ടിന്ന് കാരണം വെച്ചാ എന്റെ ഉമ്മയും ഉമ്മയും ഉപ്പ ഉമ്മ ഉപ്പൊക്ക അനിയത്തി അവരോക്കെ ഈ മാപ്പിള പട്ടിന് അഡിക്റ്റാ അപ്പൊ നമ്മൾ ടി വി ഉണ്ടാവമ്പോ അവ ക്ക് ടിവിയിൽ ഈ പാട്ടൊക്കെ കേക്കത്തുള്ളൂ ഈ മാപ്പിള പാട്ട് പൈസൊക്കെ അപ്പൊ ഞാനും കണ്ട് കണ്ട് ഞാനും ഇത് ശീലിച് ഞാനും എനത്തെക്കൊരു ഒരു അഡിക്ഷൻ ആയി കാരണം ആ കാലത്ത് നമ്മളെ കൈൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഈ മാപ്പിളപ്പാട്ടും പിന്നെ നമ്മുടെ പണ്ടത്തെ ഈ വേഷം എന്നാ സി ഈ ഇത് മമ്മൂട്ടിയുടെ പണ്ടത്തെ പാട്ട് മോഹൻലാലിന്റെ പണ്ടത്തെ നരസിംഹതത്തെ പാട്ടിന്റെക്കെ ഒരു അഡിക്ഷന്റെ ബേസ് ഞാൻ നീ പറഞ്ഞ പോലെ ഞാനും ഈ പണ്ടത്തെ മൂവിസിന്റെ ഒരു അഡിക്ഷനൽ ഒരാളായി ഒരു പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ്സ് പ്ലസ് ടു എന്റെ ഫോണ് കിട്ടണ വരെ ഞാന് ടിവിയിലായിരുന്നു മെയിനായിട്ട് ഈ പാട്ടുകൾ കണ്ടി മലയാള പാട്ടോഴ് തമിഴ് പാട്ടായാലും ഹിന്ദി പാട്ടായാലും ഞാന് ഒരു ഈ പറഞ്ഞ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കേട്ടിരിക്കാൻ തോന്നും ഓരോ മൂഡിലും ഞാൻ ഓരോ പാട്ടായിരിക്കും ഇ ഇത് കേൾക്കുക എന്റെവാസ്ഥ
ആഹ് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പണ്ടേ ഈ സി- നിമ പാട്ടുകളകാൾ കൂടുതല് ആളുകൾ കെട്ടിയിടുന്നൊരു പാട്ടുകളാണ് മാപ്പിള പട്ടുകൾ നമ്മള്ടെ നട്ടില്ലക്കെ ഈ നാ നാടൻ പാട്ടുകളൊക്കെ അന്നെ വളർന്ന് വരുന്നതേ ഉള്ളൂ പക്ഷെ മാപ്പിള പാട്ടുകൾ പെട്ടെ ന്ന് നമ്മളെ നാട്ടിൽ വളർന്ന ഒരു ഒരു പാട്ടു രീതിയാണ് കാരണം ആ മാപ്പിള പാട്ടിനുടെ ശൈലി എന്നുള്ളത് സിനിമ സോങ് സിനിമ പാട്ടുകളെക്കാളോക്കെ ഒരു ഒന്നുകൂടെ ഇത് ആസ്വാദനം നൽകുന്ന ശരിയാണ് അങ്ങനെയല്ലേ തോന്നിയിട്ടില്ലേ
ഉം തോന്നിട്ട് ഓരോന്നും ഓരോ സ്റ്റോറിയായിരിക്കും കാരണം ഇപ്പൊ സെലിം കൊടത്തുറിന്റെ പാട്ടാണങ്കിൽ തന്നെ ഒരു വെറൈറ്റി ടൈപ്പ് സോങ്ങും ആ വീഡിയോയിൽ കിടക്കുന്ന സ്റ്റോറിയും വേറെ ആയിരിക്കും ഷാഫി കൊല്ലത്ത് ഷാഫി കൊല്ലായ പോലും ആത് വേറെ കാരണം ഓരോ ടൈപ്പ് പാ പാട്ട് പാടുന്ന ആൾക്കാർക്ക് ഓരോ ടൈപ്പ് നമ്മ താജദ്ദീൻ ആയ താജദ്ധിന്റെ സൗണ്ട് വേറൊരു എഫക്റ്റണ് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസ രസവുള്ള സൗണ്ട് പിന്നെ പണ്ടത്തെ ഒരു പട്ട് പാട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ തന്നെ ഞങ്ങള ക്ലബ് ക്ലീൻ ചെയ്യുമ്പോ ഞങ്ങള് ടിവിൽ ഈ പാട്ടൊക്കെ ഇട്ടിരുന്ന് കാരണം സുന്ദരിയെ വാ വെണ്ണിലാ അങ്ങനൊരു പാട്ടുണ്ട് കാരണം ഏതൊരു നായൻറ്റിസ് കിഡ്സ്‌ ആയിക്കൊട്ടെ ട്വന്റിസ് കിഡ്സ്‌ ആയിക്കോട്ടെ അവർടെ ഫേവറൈറ്റ്സ് ലിസ് ഏറ്റവും മെയിൻ പാട്ട് അയ്നാത്ത് ആ പാട്ടായിരിക്കും കാരണം ഞാനാണെങ്കിൽ പോലും രാത്രി കിടക്കുമ്പോ ഈ പാട്ടടാക്ക് കേക്കാണ്ട് അനക്കുവറിയില്ലേ ഈ പാട്ട് സുന്ദരിയെ വാ
ആഹ് ഞാനും കുറെേ കേട്ടതാണ് ആ പാട്ട് ആ പാട്ട് കേ ക്കാത്ത മലയാളികൾ ഉണ്ടാവൂല്ല കാരണം മലയാളികളുടെ ഒരു അഭിമാനമാണ് ആ പാട്ട് അവർക്കൊരു അലങ്കാരം ഹരമായിട്ടാണ് ആ പാട്ട് കേൾക്കുമ്പോ ഒരു എന്ത് പണിയെടുക്കുമ്പോഴും ആ പാട്ട് കേട്ടാ ഈ മാപ്പിള പാട്ട് ഇട്ടുക കേ ട്ട് പണിയെടുത്താലും ഒന്നു കൂട ഒരു ഒരു സുഖമുള്ള ഒരു പണിയാകും കാരണം അവർക്ക് അയിന് ഒരു ഒരു വിയർപ്പ് അവർക്ക് അറിയില്ല അണ പണിന്ന് ആസ്വദിച്ച് ചെയ്യുക പണികൾ ചെയ്യുന്ന ആസ്വദിച്ച് ചെയ്യുക എന്നണ്ട ഒരു പാട്ട് കേട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ആസ്വാദനാണ് അങ്ങനെ പണ്ട് കാലത്ത് നമ്മള് മാപ്പിള പാട്ടിലൂടെ പിന്നെ പിന്നെ സിനിമ മേഖലെലെ പാട്ടുകള് നമ്മളെ മലയാളികളുടെ മനസ്സിനെ പിടിച്ചടക്കിയ പിന്നെ അതായി എല്ലാവരും കേക്കാൻ തുടങ്ങി ഇപ്പൊ പിന്നെ റാപ്പ് സോങ്ങുകള് പിന്നെ വെസ്റ്റേൺ മ്യൂസിക്കുകള് അതൊ ക്കെയായി പിന്നെ മലയാളികളുടെ ഇഷ്ടം മ്യൂസിക് ഗാനങ്ങളായി അങ്ങനെ എന്തേലും തോന്നിട്ടുണ്ടോ ഇപ്പൊ ഏത് പാട്ടിനോടാണ് ത താല്പര്യം
സത്യം പറഞ്ഞൽ എനിക്ക് റപ്പ് സോങ്ങിനോട്‌ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഞാനിപ്പോഴും സത്യം പറഞ്ഞ ഈ പണിടുക്കുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്ക കാരണം ഞാനിപ്പോഴും പണിയെടുക്കുമോ പണ്ടത്തെ ബേസ് പാട്ട കേൾക്കാറ് കാരണം മാപ്പിളപ്പാട്ട് അധികം കേൾക്കാറില്ലെങ്കിൽ പോലും ഇപ്പോ ഈ ടൈമില് ഞാൻ ഈ പണ്ടത്തെ ഈ പണ്ടത്തെ മൂവീസ് നമ്മള് മോഹൻലാലിന്റെ മമ്മൂട്ടിലക്കെ മൂവിീസ് പണ്ടത്തെ പാട്ടുകൾ കേൾക്കാറ ഇപ്പോൾ അത് പിന്നെ റാപ്പ് പറയുമ്പോ ഈ വേടൻ ആ പൈസ് മൂവി സോങ്‌സ് ഒക്കെ ഞാൻ ഇടക്ക കേൾക്കാർണ്ട് ഇപ്പളും മെയിനായിയിട്ട് എത്ത് പറഞ്ഞൽ ഹിന്ദി പാട്ട് തമിഴ് പാട്ട് മലയാള പാട്ടൊക്കെ പണ്ടത്തെ പാട്ട് ഞാൻ കുറെ കേൾക്കാറുണ്ട് കാരണം എനിക്കിപ്പോ ഒരു മൂവി എനിക്കിപ്പോ ഇൻസ്റ്റയിയില് വല്ല ഫോട്ടോ എടുത്തിട്ട് വല്ല സ്റ്റോറി ഇടണങ്കിപ്പോ ഞാൻ പണ്ടത്തെ ബേസ് പാട്ട ഇടാറ്, കാരണം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കൗതുകം ഉണർത്തുന്ന പാട്ട ഇപ്പഴും പണ്ടത്തെ പാട്ടാണ്, കാരണം ഇപ്പഴത്ത പാട്ടൊലൊക്കെ പറഞ്ഞ സത്യംപറഞ്ഞ എനിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞ നമുക്ക് ഞാനിപ്പോ ഒരു ഒരു ഡിപ്രഷൻ മൂഡ് എനിക്കൊരു സങ്കടപ്പെട്ട് മൂഡിലാണെങ്കിപോലും ഞാൻ ഈടൈപ്പ് ഈ കാലത്തെ പാട്ട് കേൾക്കാറണ്ട് കാരണം ഒരു ഓക്കെയാണ് പക്ഷെ പണ്ടത്തെ കാലത്തെ പാട്ട് പറിമ്പോ നമുക്കൊരിക്കലും ഒരു സങ്കടം വത്തില്ല കാരണം നമുക്ക് നമുക്ക് മൈന്റിന് ഒന്ന് റിഫ്രഷ്മെന്റ് ആക്കാൻ വെല്ല വർക്കും ചെയ്യുമ്പോ നമുക്കൊരു സൗകര്യം നമുക്കൊന്നിരുന്ന് എൻജോയ്മെന്റ് വർക്ക് ചെയുമ്പോ വർക്ക് നമുക്കൊരിക്കലും മടുക്കത്തില്ല എന്ന ബേസിൽ ആണ് നമ്മൾ ഈ പാട്ട് കേക്കാർ അന്നത്തെ ബേസ് പാട്ട് ഇപ്പഴും എന്റെ മറ്റെ ഫോണിൽ ലിസ്റ്റിൽ കിടക്കണ്ട്, എന്റെ ഫോണിൽ ഇതേ പോലെ ഒരു ലിസ്റ്റ്
ആ പണ്ടത്തെ പാട്ടുകളായി ഈ ആളുകൾ ഈ പണെടുക്കുമ്പോ ജോലി ചെയ്യുമ്പോ പണ്ടത്തെ പാട്ടുകൾ കേൾക്കുന്നതിന്റെ രീതിയ എന്തുകൊണ്ടാന്ന അറിയോ പണ്ടത്തെ പാട്ടുകളിൽ ഇമോഷൻസ് ആയിരുന്നു കാരണം ഒന്നെങ്കിൽ വിരഹം എന്തെങ്കിൽ പ്രേമം അങ്ങനത്തെ ഇമോഷൻസായിരിന്നു പണ്ടത്തെ പാട്ടുകളിൽ, പക്ഷെപ്പോ ഇപ്പൊത്തെ റാപ്പ് സോങ്ങുകളിൽ ഇമോഷൻസ് അല്ലല്ലോ പ്രതിഷേധങ്ങളല്ലേ ഇപ്പൊ റാപ്പ് സോങ്ങുകളില് എന്തെങ്കിലും ഒരു സംഭവത്തെ കുറിച്ചാണ്ട് അവര് ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഈവക സം തിരെയുള്ള പ്രതിഷേധം അതാണ് റാപ് സോങ് എന്നുള്ളത് പക്ഷെ അതിൽ അപ്പൊ അതില ഇമോഷൻസ് വരണ്ട പക്ഷെ പണ്ടത്തെ സോങ്ങുകൾ അതായത് മാപ്പിളപ്പാട്ട് നാടൻപാട്ട് പണ്ടത്തെ സിനിമ പാട്ടുകൾ അതിലൊക്കെ ഇമോഷൻസ് വളരെ അധികമായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിനെ അത് ബാധിക്കും കാരണം ഇമോഷൻസ് എന്നുള്ളത് ആളുകളുടെ മനസ്സിനെ പെട്ടെന്ന് ഇത് പിടിച്ചെടുക്കും അപ്പൊ അവർക്കത് ഇഷ്ടപ്പെട്ടതകും അവർക്ക് അത് അവര് ഫീൽ ചെയ്തിട്ട് ജോലി ചെയ്യും അതുകൊണ്ടാണ് പണ്ടത്തെ പാട്ടുകൾ ജോലി ചെയ്യുമ്പോൾ ആളുകൾ കേൾക്കുന്നത്
സത്യം സത്യം സത്യം സത്യം ഞാനൻ ഇതിന്റെ ഒരാൾ തന്നെയായിയിരുന്നു ഞാൻ എനിക്കും ഈ പണ്ടത്തെ വിരഹം ഞാൻ മെയിനായിട്ട് ഈ സന്തോഷള്ള പാട്ട് കേൾക്കും ഞാനി ഈ വിരാഹ സോങ്ങാണ് കാരണം ഈ കിടക്കുന്ന ടൈമിൽ നമ്മള് ഞാൻ മെയിന് ആായിട്ട് പറയുമ്പോ രാത്രി കിടക്കുമ്പോ ഈ വിരഹ സോങ്ങൊക്കെിട്ട് ഈ ഓർമ്മ എന്തെങ്കിലും വെറുതെ തിങ്ക് ചെയ്ത് മനസ്സിന് സങ്കടൊക്കെ പെടുത്തി കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴാാണ് ഈ പോലും ഞാനിപ്പോ ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ എൻറെ ചെവിയിൽ ഹെഡ്സെറ്റ് ഒക്കെ കുത്തി ഞാൻ പാട്ടൊക്കെ മെയിനായിയിട്ട് ബസ്സിൽ പോകുമ്പോ ഞാഞ്ഞി ഈ ബസിൽ പോക്പോ ബ യാത്രകൾക്ക് ആസ്വദിക്കും ക്കുമ്പോൾ ഞാൻ ആദ്യം യാത്ര പോകുന്ന ടൈപ്പ് സെപ്പറേറ്റ് മാറ്റി വച്ചിട്ടുണ്ട് പാട്ടൊക്കെ കേൾക്കാൻ ആ പാട്ടുകൾ കേട്ട് ഇങ്ങനെ പോകും മെയിനായിട്ട് നമ്മളെ പണ്ടത്തെ എം ജി ശ്രീകുമാറിന്റെ ചിത്ര ചേച്ചി ന്റെ പാട്ട് കേൾക്കുമ്പോ തന്നെ അതിന്റെ ഒരു ഫീലിങ്സാണ് എം ജി ശ്രീകുമാറിന്റെ പാട്ട് അതുപോലെ മെയിനായി പണ്ടത്തെ പ നമ്മടെ മോൻലാലിന്റെ മൂവിസിന് കുറെ സിനിമയിൽ കൂടെയാണ്. അതോണ്ട് അങ്ങനത്തെ പാട്ട് കേൾകുമ്പോ ഒരു നമ്മൾ യാത്ര പോകുമ്പോ പറ്റിയ ബേസക്കെള്ള ഓരോ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കേക്കുമ്പോൾ നല്ല രസമാണ് കാരണം ഈ കേസിൽ ഇപ്പോ ഈ രാപ്പ് സോങ് പറയുമ്പോ എനക്ക് ഒരിക്കലും ഇഷ്ടമല്ലെന്ന് ഞാൻ പറയൂല കാരണം ഈ ഈ കാലത്ത് റാപ്സൊക്കെ മെയിൻ ആയിട്ട് നമുക്ക് ഓരോ പ്രതിഷേധങ്ങളെ പറ്റി ഉണ്ടാക്കുന്ന പാട്ടുകൾ ആണ്, അതോണ്ട് നമ്മള ഇഷ്ടപ്പെട്ട് പോവുങ്ങിപ്പോലും നമ്മളൊരിക്കലും രാത്രി കടക്കുമ്പോ അങ്ങനത്തെ പാട്ട് ഒരിക്കലും ആരും കേക്കത്തില്ല മെയിനായിട്ട് നമ്മള് വെല്ല ആരേലും കാണിക്കുമ്പോ ഇന്നെ വാ സോങ്ങും ഹിറ്റായി അങ്ങനെങ്ങനെ അല്ലാതെ മെയിനായിട്ട് ഞാനൊരിക്കലും രാത്രി കിടുമ്പോളൊന്നും റാപ്പ് സോങ് ഇടാറില്ല ഇയ്യ് അങ്ങനെയാണോ?. രാത്രി കിടക്കുമ്പോ ഈ റാപ്പ്
കിടക്കുമ്പോ ഒരിക്കലും റാപ്പ് സോങ് ഇടാറില്ല, കാരണം പറഞ്ഞ റാപ്പ് സോങ്ങിന്ന് സൗണ്ട് കൂടുതലായിരിക്കും. അത് നമ്മളെ നമ്മളെ ഉറക്കത്തെ ബാധിക്കും. നമ്മൾ കിടക്കുമ്പോ ഒരു ഫീല് ആയിട്ട് ഒരു ലോ സൗണ്ടിൽ വരുന്ന പാട്ടുകളായിരിക്കും ഇടുക. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത ഒന്ന് അറിയോ ഇങ്ങക്കറിയോ?. ഈ എത്ര സങ്കടം ഉള്ളരുത്തന് ഒരു മൂന്ന് മിനിറ്റ് പാട്ടുകൊണ്ട് നമുക്ക് അവൻക്ക് സന്തോഷണ്ടാക്കാം. എത്ര സന്തോഷം ഉള്ള ഒരുത്തനും ഒരു മൂന്ന് മിനിറ്റ് പാട്ടുകേട്ടാൽ ചിലപ്പോ സങ്കടത്തിലേക്ക് പോകും. അങ്ങനെ ഒരു ഒരു മാന്ത്രിക ശക്തിയാണ് പാട്ടിന്റെ.
അതെ അതെ സത്യ സത്യം ഇയ്യ് പറഞ്ഞപ്പോഴാ ഞാനത് ആലോചിക്കണ്, ഞാൻ സത്യം പറഞ്ഞ ഒരു സങ്കടപെട്ടിരിക്കുന്ന ടൈമിൽ ഒക്കെ ഞാന് രാത്രി കടക്കുമ്പോൾ ഓരോക്കും നല്ല നല്ലൊരു പാട്ട്ാടുമ്പോ സത്യം പറഞ്ഞൽ നമ്മള് ആ മൈന്ഡ മാ ആ പാട്ട് എന്തിനെ പറ്റിയുള്ള പാട്ടാണ് ആ പേസിലോട്ട് നമ്മ പോും സന്തോഷ മതിയാവുംും അ നമ്മള് വല്ല്യ സന്തോഷപ്പെട്ടിരിക്കണ സയത്ത് വല്ല പാട്ട്ട് വന്ന ആ പാട്ടെങ്ങണം വല്ല സങ്കട പാട്ടുവാണെങ്കി അന്നത്തെ മൂട അകത് പോയി സത്യം പറഞാ ഈ ഒരു നീ പറഞ്ഞ സംഭവം ഞാനതിനോട് യോജിക്കുന്നത് കാരണം എന്താ വെച്ചാ സത്യം പറഞ്ഞാ നല്ലൊരു പോം ഇതാണ് സംഭവം പാട്ടാണ് സംഭവം പാട്ടുന്ന സംഭവം മനഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും ഇപൊ ഒരു ക്ഷ പോയാണ് കാരണം പണ്ടുള്ള വ്യക്തികളാണെങ്കിൽ പോല ഇപ്പോ ഏജ്ഡ് ആയ വ്യക്തികളാണെങ്കി പോലും പണ്ടത്തെ പാട്ടുകൾ കേക്കും നമ്മളാണെങ്കിൽ പോലും പണ്ടത്തെ പാട്ട് കേൾക്കും ഇനി നമ്മുടെ വരും തലമുറകളാണേലും നമ്മള പഴയ പാട്ട് കേൾക്കും കാരണം പഴയ പാട്ടിനൊക്കെ ഒരു ഒരു ഇത് സംഭവം ഒരു സ്റ്റെപ്പ് കൂടുല് മേലേ കേൾക്കണ സംഭവങ്ങളാണ് ഈ പണ്ടത്തെ പാട്ടുകൾ സത്യം പറഞ്ഞാ എന്റെ ഈ എഏജ്ടായ ഉപ്പമാരോ വലുപ്പമാരൊക്കെ അനെ പാട്ട് കേൾക്കാറുണ്ട് ഇതേമാതിരി പണ്ടത്തെ പാട്ടുകള്
അതുകൊണ്ട് തന്നെ ആ പാട്ട് കേക്കാറുണ്ട് ഏജ്ഡ് ആളുകളാണെങ്കിലും അവര്ട രീതിയാ ഒക്കെ പാട്ട് കേൾക്കുന്നത് നല്ല ഫീലായി നമ്മ നമ്മൾ കേട്ടിരുന്നു പോം പാട്ടുകളൊക്കെ നീ കേക്ക ലുണ്ടോ റേഡിയോയിലെ പാട്ടുകൾ പണ്ടത്തെ പാട്ട്
പം ഞാൻ എന്റെ ചെറു പ്രായത്തിൽ കേട്ടിട്ടുണ്ട് കാരണം എൻറെ ഉപ്പാന്റെ ഉപ്പാന്ന് പറഞ്ഞ ആൾക്കാര് ആളടുത്ത് റേഡിയോ ഉണ്ടായിരുന്നു ആള് ഏത് ഞാനൊരു ആള് ഞാനൊരു ഒരു പത്ത് വർഷൊക്കെ ഈ റേഡിയോ കേട്ടിട്ട്ണ്ടാവും കാരണം ഡെയിലി ബാറ്ററി മാറ്റി മാറ്റി മാറ്റി ഡെയിലി രാവില ഒരു ഒമ്പതരക്കൊരു ഒരു പാട്ട് ഒരു വാർ വാർത്തിൽ വന്ന ഓരോരുത്തർ കോൾ ചെയ്യും ഇന്ന പാട്ട് വേണം അപ്പ ഈ പാട്ട് വെക്കും കാരണം ആ കാലത്തൊക്കെ പാട്ട് നമുക്ക് ആ ടൈമില് ടി വി ഇല്ലാത്ത ടൈമില് ഞാൻ ഈ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് കാരണം അത് നമുക്കൊരു സത്യം പറഞ്ഞാ അതൊരു പാട്ട് വരും ആ പാട്ട് കേൾകുമ്പോൾ നമ്മൾ പാട്ടിങ്ങന മനസ്സില് പഠിച്ച് പഠിച്ച് നമ്മ സ്കൂളിൽ പോക്മ്പോൾ ആൾക്കാരൊക്കെ പാടി കൊടുക്കും പിന്നെ അടുത്ത പാട്ട് കാരണം ആ പാട്ടൊക്കെ നമ്മൾ ഒരിക്കലും വീഡിയോ ബേസിക് കാണണല്ല കാരണം വെറും പാട്ടും മാത്രം കേട്ട് കേട്ട് കേട്ട് കഥ കേൾ പിന്നീട് നമ്മ ടി വി വെക്കുമ്പോ ഈ പാട്ട് കേക്മ്പോ നല്ല സന്തോഷമായിട്ടൊണ്ട് കാരണം അതിത് മാതിരി നമ്മൾ ടി വി ഒരിക്കലും വീഡിയോ കാണുന്ന പാട്ടത് ഇങ്ങനെ റേഡിയോയിൽ പണ്ട് കേട്ടിട്ടുണ്ട്
പിന്നെ റേഡിയോന്റെ വല്യപ്പാക്കൊരു റേഡിയോണ്ടായിരുന്നു അതിൽ വല്യപ്പ പാട്ടുകളൊന്ന് ഞാൻ എടുത്തുപോയി എ ഇരിക്കുന്ന പട്ടി അപ്പൊ വല്ലിപ്പ മരിച്ചുപോയി ആ റേഡിയോ ഇപ്പൊ എവിടെയാന്നൊക്കെ അറിയില്ല ഇപ്പൊ ഫോണിലാണല്ലോ എല്ലാ റേഡിയോയും പാട്ടുകളൊക്കെ അവഷ്യ ഭായി അത് ബണ്ട കേട്ട് കേട്ടിരുന്ന പാട്ടിന്റെ ആസ്വാദനം ഇപ്പഴെ ഉം എത്ര പാട്ട് കേട്ടാലും ആഹ് അത്രക്ക് ആസ്വാദനം നമ്മ കിട്ടൂല എന്തായാലും
സത്യം സത്യം സത്യം റേഡിയോ തന്നെ നമ്മക്ക് അതോ അതും ഒരു പണ്ടത്തെ കാല്ത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇപ്പൊ അതൊരു മിസ്സിംഗാണ് കാരണം ഇപ്പഴൊന്നും റേഡിയോ എവിടെയും കാണാന്ല്ലാ ഒക്ക മിസ്സിംഗായി പോ യി കൊണ്ടിരിക്കുവാ കാരണം പണ്ടത്തൊക്കെ റേഡിയോന്നാ ആൾക്കാര് വാർത്തിയും പാട്ടാണേ പോലും എല്ലാ ആൾ ക്കാരാസ്വദിച്ചിരുന്നു മെയിനായിട്ട് അതിലേരുന്നു സത്യം പർഞ്ഞാ മെയിനായിട്ട് സംസാരിക്കാൻ തൊടങ്ങി കഴിഞ്ഞാല് ഒരിക്കലും അവസാനിക്കത്തില്ലാല്ലേ നമ്മള് ഈ പാട്ട്നൊക്കെ പറ്റി പറയാണെങ്കി കാരണം കൊറേ നമുക്ക് ഇപ്പയെ പണ്ടത്തെ കാല്ത്തെ ഇപ്പത്തെ കാലത്തൊക്കെ പറ്റി പറിമ്പം കൊറേ കാര്യം സംസാരിക്കാ നമ്മക്ക് ഈ പാട്ടിനെ പറ്റിയാല്ലേ
അപ്പം നമ്മക്ക് ഇനി ഓക്കെ പിന്നീട് സംസാരി ശരി